അസലാമുഅലൈക്കും
വാ അലേക്കുമുസ്സലാം റഹ്
എന്തൊക്കെയാ വർത്താനം?
സുഗം തന്നെ നല്ല വർത്താനം എന്താ അവിടുത്തെ വർത്താനം?
എന്താ അൽഹംദുലില്ലാ സുഖമായിട്ട് പോണ്. എന്താ പരിപാടി ചോറ് തിന്നാ?
മക്കളിതാ കുട്ടി കിടന്നൊറങ്ങാണ്.
അത് ശരി
ഒരു കുട്ടിയാണ് നിങ്ങക്ക് എത്ര കുട്ടിയളുണ്ട്?
എനിക്ക് മൂന്ന് കുട്ടികളാണ് കുട്ടികള് പഠിക്കാ. രണ്ടും ആഹ് അഞ്ചിലും ഏഴിലും പ്ലസ് ടുലും ഉണ്ടൊ രാള് പിന്നെ പിന്നെ വല്യ പഠിക്കാനൊന്നും ഇല്ലാ
ആഹ് ആഹ്
ഏഹ് ആഹ് ചെക്കന് ചെക്കനാണ്. ഉത
ആഹ് ആഹ്
ഉം
ആഹ് ഓരിക്ക് പിന്നെ അങ്ങനെ പഠിച്ചാന്നുണ്ട്
ആഹ് ആഹ് ആഹ് ഇബലെ ഞാൻ അപ്പുറം അപ്പുറം കൊണ്ടന്നു നിർത്തിക്കാണ് ആഹ് ഇവര് രണ്ടാളും ചോറ് തിന്നിട്ടാ ഇരിക്കണു മറ്റേ വല്ല്യോൻ ചോറിന്നിട്ടില്ല.
ഉം എന്താ കൂട്ടാനൊക്കെ?
കൂട്ടാനിന്ന് ബീഫ് വരട്ടിയതും കുമ്പളങ്ങ കറിയും പപ്പടം പൊരിച്ചതൊക്കെ.
ഏഹ്
ഉം മറ്റേ ഇവരെ ഞാൻ എന്റെ അപ്പുറം അപ്പുറം ഇരുത്തിക്കാണ് പഠിക്കാൻ പറഞ്ഞിട്ടേ അല്ലേ ഇതും നടക്കണം അതും നടക്കണം രണ്ടും ഒപ്പം
ആഹ് ആഹ്
പരീക്ഷയാണ് നല്ല വണ്ടി വലിയിലപ്പ കൂടി
ഏഹ് ഇപ്പ എന്ത് പരീക്ഷയാ?
പരീക്ഷ തുടങ്ങീണ് മദ്രസയില് പരീക്ഷയാണേ. ഈ മാസേ ഉം. ഉം ഉം
ആഹ് ആഹ് ഏഴിലും പിന്നെ അഞ്ചിലോ പറഞ്ഞേ?
ഏഴിലും അഞ്ചിലും.
ആഹ് ആഹ്
ഉം രണ്ട് വയസിന്റെ വ്യത്യാസം ഉം അല്ലേ മൂത്തത് രണ്ട് ആൺകുട്ടിയും ചെറുത് അഞ്ചാം ക്ലാസ്സില് പെൺകുട്ടിയും. ഉം
ളൊക്കെ നാട്ടിലാണോ അതോ?
ആഹ് നാട്ടില് തന്നെയണേ
ആഹ് ഉം ആഹ് ആഹ് ആഹ് പെരേൽ ആരൊക്കെ ഇള്ളേ? ഇന്റെ മാപ്പള ബാർബറാ.
ഏടെ?
ബർബറ് ആണ്.
അഹ് ആത് ശരി ആഹ് പേരില് ആഹ് എന്താ. കല്യാണം കഴിച്ച പേരിൽ ഒരാണും. മൂന്ന് പവം നാത്തുമാരാ.
ആഹ്
ന്നാ ഉമ്മീം ഇപ്പിം നാത്ത് നിക് നിക്ക് ആത് കയ്യട്ടെ. ഒരാൾത്ത് അരമ അരമണിക്കൂറ് ആഹ്. ഒരാൾ അരമണിക്കൂർ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്ക ജുപോയ്‌ക്കോ. ആഹ് ആഹ് ജുപൊയ്ക്കോ. ഞാൻ പറഞ്ഞതാണ് എന്റെ ഫോണ് തരാ വേഗം വേഗം പഠിച്ചാ എന്റെ ഫോണ് തരാ. അപ്പൊ തറക്കിച്ച് തറക്കിച്ചാണ് പഠിച്ചിക്കണേ കോൺണ്ടയിടുത്തവേ നിക്ക് നിക്കേ ഉം
എന്നിട്ട് ഇങ്ങള് തറവാട്ടില്ലാതെ വേറെ പോയോ?
ഇല്ല ത ഞങ്ങള് തറവാട്ടിൽ തന്നെയാണ് ഒരു മകനല്ലേ ഉള്ളു.
ഉം ഒരു മകനല്ലേ ആഹ് മൂന്ന് നാത്തന്മാരല്ലല്ലേ എല്ലാരും കേട്ടിച്ചരുന്നു.
ഇബടവാ ഇബ്ടവ. ഉം
എല്ലാരെയും കേട്ടിച്ച്
ആഹ് കെട്ടിച്ചുകണേ.
ആഹ്.
ഉം അവിടാരൊക്കെ.
ഇവിടെ ഇപ്പം ഇപ്പണ്ട് ഇമ്മണ്ട്. മുത്തച്ഛനുണ്ട് മാപ്പട ഉണ്ട് പിന്നെ ഞാനും പിന്നെ എന്നാത്തുവിനുണ്ട് ഓല കെട്ടിച്ചു. രണ്ട് കുട്ടിയാലുണ്ട്.
ആഹ് അയ്ശരി.
ഉം മായൊക്കെ ഉണ്ടോ.
ഇപ്പ ചാരികൊണ്ട് ഇരിക്കണ്ട്.
ആഹ് ഇവിടെ അങ്ങതന്നെ ഇന്ന് കാലാവസ്ഥ കുറച്ച് മോശമാണ്.
ഉം രാവിലെ നീച്ച വഴിക്ക് തുടങ്ങിക്കുന്ന.
ആഹ് അങ്ങനെ ആയാലും ക തിയടനെ.
ആഹ് നിന്ന് പെയ്താലും എടങ്ങാറാ തീരെ പെയ്തിട്ടില്ലേലും എടങ്ങാറാ. മഴക്ക് എപ്പഴും കുറ്റാറിഞ്ഞില്ലേ.
ആഹ് ഇനിയിപ്പോ വെയിലാർച്ചാലും കുറ്റാണ് മഴയൊന്നും പെയ്യുന്നില്ല അതും പറയും.
ഉം മഴ പെയ്താൽ അതിലേറെ കുറ്റം.
ആഹ് അപ്പൊ തുണയാളും ഓണങ്ങൂല ഇപ്പം കൊറേ അങ്ങനെ കൂട്ടിടും
ഉം
എന്നിട്ട് ചോറ്
ചോറ് തിന്നാണ് ഇത് ഇത് കറി ആഹ് പരമാവധി പറ്റണ അത്രാണ് വിളിച്ചിട്ടിരിക്കാണ്
ആഹ് ഉം കാക്ക എപ്പളാ വരാ
കാക്ക ഒമ്പതരയാവും
ആഹ്
ഉം അവിടെ
ഇവിടെ എട്ടര വരെ പണിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എട്ടര കഴിഞ്ഞാ വരും
അതെല്ലേ ഉം
അങ്ങനെ മഴയും കൂടി ആവുമ്പോളേ പിന്നെ ആള് കുറവ് പേർക്കും ആഹ്
ഇവിടെ മഴ പെയ്താലാണ് ട്രിപ്പ് കിട്ടുക പറല്
ആഹ് ആഹ്
മഴ പെയ്ത അവിടെ ഇരിക്കൂല മണ്ടും
ഏഹ്
ഞാൻ പോയോക്കട്ടെന്ന് വല്ല ഓട്ടം കിട്ടുമോന്നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ
ആഹ് അതെല്ലാം നിങ്ങളെ വീട്ടിൽ ആരൊക്കണ്ട്
എൻ്റെ വീട്ടില് ഞാനും രണ്ടേ ഏട്ടത്തിള് രണ്ടേ ഏട്ടന്മാരാണ്
ഉം
ഇമ്മിം ഇപ്പും മരിച്ചു ഉം ഉം ഇപ്പൊ ഒരു വർഷം ആവണേള്ളൂ രണ്ടാളും മരിച്ചിട്ട് ഒരു വർഷമാ വണുള്ളൂ
ആഹ് ഒപ്പം മരിച്ചതോ
അല്ലേ ആറു മാസം മമ്മ ജൂൺ ഒന്നാം തീയതി മ ശരി
ഏഹ്
ആഹ് സ്കൂൾ തൊറക്കണ ടൈമിലേ
ആഹ് ആഹ്
അതിപ്പോ ഒരു വർഷായി ഇപ്പ ഡിസംബർ പതിമൂന്നാം തീയതി എലക്ഷൻ ഉണ്ടായിരുന്നില്ലേ പഞ്ചായത്ത് ഇലക്ഷൻ
ആഹ്
ആത് കഴിഞ്ഞ് അടുത്ത ദിവസം മരിച്ചു
ഉം
ഉം രണ്ടും നല്ല കണക്കിന് വരിച്ചു പിന്നെ അതുകൊണ്ട് ഉം
പ്രായം ഉണ്ടേന്യോ അതോ എന്തേലും അസുഖം വന്നോ
ആഹ് അസുഖാണ് രണ്ടാൾക്കും ബി പി എന്താ മറ്റേ സോഡിയം കൊറയ അങ്ങനെ ഒരാൾക്ക് ഷുഗർ കൂടുതല്
ആഹ്
നടുത്തിട്ട്
പ്രഷറും ഷുഗറൊക്കെ കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ്
അതെ ഷുഗറു കുറഞ്ഞ കൂടിനീന്റെറെ പ്രശ്ന
ആഹ് ആഹ് അല്ല കൂടിയാലും ആ പ്രശ്നം ണ്ട്ട്ടോ കൂടിയാ പിന്നെ എന്താ ഞരമ്പീനും ഒക്കെ അത് കേറിയാലൊക്കെ
അതെ പക്ഷേ കുറഞ്ഞ കഴിഞ്ഞാല് കൊറഞ്ഞ കഴിഞ്ഞാ ഒരു ബോധം പോണം നമ്മ അറിയില്ലേ
ആഹ്
അങ്ങനെ മരണം സംഭവിച്ചു എമാനെ ഷുഗർ കുറഞ്ഞിട്ടേ
ആഹ്
പറഞ്ഞിട്ട് രാവിലെ മുണ്ടാതൊയിട്ട്
ഉ അ ഇനകന്തന്നെ പ്രേസവയിട്ട് ത്തി അങ്ങനെ പ്രഷർ ഉണ്ടായത് പിന്നെ അങ്ങനെ മാറില്ല ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ കൂടുതലാാവും ഇപ്പ കൂടുതലാണ് കൊറയല്ല കൂട്
ചെയ്യ ചെയ്യ പറഞ്ഞിട്ട് ഇങ്ങനെ തലചിറ്റി എന്തെങ്കിലും പണിയെടുക്കണ്ടേോ തല ചുറ്റിങ്ങനെ
ആഹ എനിക്ക് മലച്ച ടെൻഷനാവയേ അങ്ങനെ എന്തേലോ കയാ എളുപ്പം കൂടും ഇന്നട്ട് എടക്കെടയക്ക് ആശുപത്രിയി ഗ്ലൂക്കോസ് കേറ്റ്ണ പണിയാണ്.
അഹ് ശെരി ആഹ് ഇപ്പഴും അങ്ങൻതന്നെ
ആഹ് എടക്ക്ണ്ടാവും ഇനിയിപ്പ നമ്മള് ഒരു നേരം ഒരു നേരം തിന്നാൻ വൈകിയാലൊക്കെ അപ്പ ണ്ടാവും ഇപ്പന്ന് രാവിലെ തിന്നാ വൈകി ട്ടോ ഏഹ് ഇപ്പം വയറ് ആഹ് വയറ് കാലി അയ്ക്ണ് അപ്പന്നാ ഇപ്പങ്ങനെ തലവേദന തൊടങ്ങി ക്കോണ്ട്ക്ക്ണ്ട്. ഇഞ്ഞ് കൊർച്ചും കൂടിം കഴിഞ്ഞാല് നല്ല സ്ട്രോങായി പിന്നെ അത് ശർദി ആവും അങ്ങനെ പിന്നെ ഉറങ്ങാൻ പറ്റാതെയാവും. പിന്നെ പോയി ഗ്ലൂക്കോസ് ഇടല്ലാതെ വേറെ വഴിയില്ല.
അപ്പപിന്നെ അത് പോവും ചെജ്ജും
ആഹ് ശരി
അഹാ എന്തൊക്കെ
പിന്നെ ന്താ
എപ്പളാ ഒർങ്ങലൊക്കെ?
ഏഹ്?
ഒറങ്ങലെ
ഒർങ്ങാനൊക്കെ ടൈമ്ണ്ട് പന്ത്രണ്ട് മണി വരെണ്ടാവും പന്ത്രണ്ട് മണി വരെണ്ടാവും ഉം നാർത്തെ നീക്കും ചിയ്യും വഴ്കിയ ആഹ് അഞ്ചര ആവുമ്പത്തിനും കുത്തി പൊന്തല് തൊടങ്ങും അഞ്ച് മണിക്കോണരും.
ഏഹ് ഇൻക്ക് അങ്ങനെ കൊറങ്ങ ഞാൻ പർഞ്ഞിലേ ച്ച് പിറ്റേന്ന് നീച്ചുമ്പത്തന്നെ തലവേദനേക്കാരം. ഒറക്കൊക്കെ കിട്ടിയില്ലെങ്കിണ്ടല്ലോ
ഉം ഉ ഉം ഉം അയിനെ ഇങ്ങനെ പറയാ ഫോണ് ട്ത്ത് കയ്യി പിടിക്കണം ഇന്നാലൊന്ന് ഒറക്കം വരൊള്ളൂ
ഏഹ് അങ്ങനെ എനിക്കിന്നാ നേരെ തിരിച്ചാണ്. ഫോണില് കണ്ടാല് എ
ഏഹ് ഫോ
ത്ര നേരം വേണെങ്കിലും ഞാൻ കാണൂട്ടോ ശ് ഫോണ് ഇട്ത്തെച്ചാ ആ ഒരു മിനിറ്റ് മതി ച്ചൊറങ്ങാന്.
അത
അങ്ങനെ അത്ര പെട്ടെന്ന് ഒർങ്ങും. ചെൽപ്പം കുട്ടിക്ക് കഥ്യയൊക്കെ പർഞ്ഞൊട്ക്ക്ണീന്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഒർങ്ങീട്ടുണ്ടാവും.
ഉം ഉം. ത്ത് ഫോണ് ഇട്ത്ത് കൈയ് പിടിച്ചണം ന്നട്ട് അങ്ങനെ ഒറങ്ങീട്ട് മണ്ടക്ക്ങ്ങനെ വീഴും ഫോണ്
ഉം വേറെന്താ ആഹ് ആണ്
വേറെന്തൊക്കെ ന്നട്ട്. ഇന്റെ വീട്ട്ല് ഇപ്പ ണ്ട് ഇമ്മ ണ്ട് രണ്ട് താത്താര് ണ്ട്. ഞ ഞാൻ ചെറ്താണ് രണ്ട് താത്താരിം കെട്ടിച്ച് രണ്ട് കുട്ട്യേള്ണ്ട്
അങ്ങനെ പോവ്ണ്ട്
ആഹ് ഞാനും ന്റെ വീട്ടില് ചെറ്താണ്
ഏഹ്. ഉം ങ്ങക്ക് എത്ര വയസ്സൊക്കെണ്ട്
ആഹ്
കല്യാണം കഴിഞ്ട്ടൊക്കെ എത്രായി.
ഏഹ്
കല്യാണം കഴിഞ്ഞിട്ടും
ട്ട്പ്പോ പതിനേഴ് വർഷായി പതിനേഴ് പതിനേഴ് ഉം
ഉം
മറ്റേ
ഇന്റെ കല്യാണം കയ്ഞ്ഞിട്ട്പ്പ നാല് വർഷം ആയിട്ടോള്ളൂ
എത്ര?
നാല് വർഷായിട്ടോള്ളൂ
അത് ശരി ആഹ് ആഹ് ആഹ് അത് എന്താന്നറിയോ ഞാൻ എടക്ക് ചോയ്ക്കാൻ ആഹ് ആഹ്
ആഹ്